കേൾക്കുന്നുണ്ടോ
ആഹ് ഉണ്ട് വർക്ക്
ആ എന്താണ് ഫുഡ് കഴിച്ച് റെസ്റ്റ് ഇലാ
ആഹ ആഹ
എന്ത്
അവടെ തിർതഎത്ര കോള് അങ്ങനെുണ്ടാവ ഇങ്ങോട്ട് കോളും
ഉ ഞാൻ വാട്സആപ്പിൽ പറഞ്ഞു തരണ്ട്
ആഹ ആഹ
പറ്റുള്ള ആ
ആഹ ആഹ ഫുഡ് കഴിച്ചു
എന്താ ഫുഡ് എന്തേ ന്നു
ഇന്ന് എന്താ സാമ്പാര് മീൻ പപ്പടം
ആഹ് ഇന്ന്സദ്യ
ഉ അവിടെ
ഉ മോരുകറിയും ബീഫ് കറിയും പിന്നെ ബീറ്ററൂട്ട് ഉപ്പേരി
ആഹ ആഹ
ഉം മഴ ഉണ്ടോ ഇന്ന് മഴ ഉണ്ടോ
ആമഴ ഉണ്ട് ഇന്ന് നല്ലമഴ രാവിലത്തെ അത്ര ഇല്ല രാവിലെ കുട്ടികളൊക്കെ മദ്റസ വിട്ടു വരുമ്പോ നല്ല മഴയാ ഓ ഓ
ഇവിടെ ഉ ഞാനും ഹസ്ബന്റുരണ്ട് മക്കളും ഹസ്ബന്റിന്റെ ഉപ്പ ഉമ്മയും
ആഹ ആഹ
അവിടെ
ഇവടെ അതേമാതിരിന്നെ മക്കളും മൂന്ന് എണ്ണം
ആഹ ആ എത്രയല്ല പഠിക്കുന്ന മക്കളൊക്കെ
വല്യയ ആള് ഒമ്പതില് രണ്ടാമത്തെ ആള് ആറില് ചെറിയ ആള് ആയിട്ടില്ല മൂന്ന് വയസ്സ്
ഏ ഏ എങ്ങനെ ട്രാവലൊക്കെ ചെയ്യാൻഇഷ്ടാണോ
ഉം അതെ ഇഷ്ട ഉള്ളൂ
ഇപ്പ എല്ലാർക്കും അതേ ഇഷ്ട ഒള്ളു പ ആഹ പണ്ടൊക്കെ നമ്മള് നൈറ്റിൽ എവിടെ പോവാന്ന്. അതൊക ഒരു പേടിയല്ലേ ഇന്. ഇപ്പ വേൻ പറയല് ഒന്ന് ഒന്ന് ഉറങ്ങിണീച്ചുണ്ടെങ്കിൽ നമക്ക്. കേട പോവാ
രാത്രിയായ ഏറെ പൂത്യാണ് പോവാൻ
ആഹ സത്യം ആലേ പണ്ട കാലം എന്തോ വിചാരിക്കൃ നമ്മള് നേരെം വൈകി വീട്ടിലെത്തിയാൽന്നൊക്കെ ചിന്തിക്കും ഇപ്പ എന്താ അമ്മക്കൊന്ന് പോയാലോ ന് വിചാരം.
ഉ ഒന്നും അല്ലെങ്കിൽ ഒരു ചായ
ആഹ കാലം മാറിയല്ലോ?
ഉം
ഇപ്പ എല്ലാരും വൈബ്. ആസ്വദിക്കാനണല്ലോ ഇഷ്ടപ്പെടുന്ന ആൾക്കാാര്.
ഹലോ അല്ല ഇപ്പൊ പണ്ടത്തെ മാതിരി. ണ്ടില്ല അങ്ങനെ പ്രശ്നം പോയിട്ടില്ല ഉം ഇവിടെ വീട്ടന്ന് ഹസ്ബന്ഡ ആാങ്ങള് വന്നിട്ട്ണ്ട്
എ ല്ല
മോൻ
നിങ്ങളെ ലേഡീസ് ഗ്രൂപ്പ്ഒന്നുല്ല. ഫ്രണ്ട്സാളെ
ഗ്രൂപ്പുണ്ട്. ദിവസം വീഡിയോ കോൾ വിളിച്ചും അങ്ങനെ ഉണ്ട്. പക്ഷെ പോയി പോവാറില്ല.
എന്താൾക്കാരാണ് അത് പോണ്ടേ?
അപ്പൊത്തിന്നെ ഒരാൾ പ്രസവിച്ചുട. അപ്പൊ ഒരാൾക്ക് വേറ
ആ ആ അതൊക്കെ ഞങ്ങളിലും ഉണ്ട്. ണ്ട് എന്റെ ഒരു ഫ്രണ്ട്. ഞങ്ങളതൊക്കെ കുറച്ച് മക്കളൊക്കെ വലുതായി. അവളിപ്പോളാണ് മൂന്നാമത്തെ പ്രസവിച്ചത് അപ്പൊ ഞങ്ങളെന്നോ കുറചായിപ്പം കണ്ടിട്ട് എല്ലാരും. അപ്പൊ ഞങ്ങള് പറഞ്ഞ് അന്നാ പള്ളേല്ലുള്ള സമയത്ത് നമുക്ക് ന്നാ കോളു ആയിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു പറഞ്. പിന്നെ അപ്പൊ ഇതേപോലെ എന്തെങ്കിലൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്യൂ ഉണ്ടാവും. ഒരാൾക്ക് പനിണ്ടാവും. മറ്റേ കുട്ടിക്കെന്തോ ണ്ടാ അങ്ങനെ കഴിഞ്ഞഞ് കഴിഞ്ഞ് ഇപ്പ ചെറുതിന് മൂന്നുമാസായി.
ഉം ഹ
നങ്ങളെ ഗ്രൂപ്പ് പ പറയണത് ചെറുത്തി ന്റെ ബർത്തിടക്. നമ്മള് പോകുമ്പോല്ല ഓട ചാടി വരാ മതിയോ ഇനി നമ്മള് പോകുമ്പോ ഒരാൾകൊക്കുംപോ ഒരൾക് ക്കൊക്കൂല.
ഉം അതന്നേനേ എന്നും പറപ്പോ ഈ വെക്കേഷനൽള് എന്തായാലും. ചേരന്നാണ് അപ്പൊ ഒരാൾ പ്രസവിച്ച എടുക്കാണ്.
ആ ആഹ അത തന്നെ സംഭവം. ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വേറെ ഗ്രൂപ്പള്ള ആള്ക്കാര്. അങ്ങനെ ചിലര് കൂടും. പ്ലസ് ടു ഗ്രൂപ്പ്. ടെൻത് ഗ്രൂപ്പ്. അങ്ങനെയൊക്കെ ഉണ്ടാകല്ലോ?
ഉ ഞാൻ ടെൻതെ ന്നെ ഉള്ളു ടെൻത് ന്ന് കല്യാണം കഴിഞ്ഞു.
ആ അതാണ് അല്ലെങ്കിൽ കൊറച്ചും കൂടി ഇണ്ടാവനു.
ഉം ഉ ഉം എന്നാൽത്തന്നെ ഉണ്ട്. ഏഴാം ക്ലാസ്സിന്റെ ഒന്ന്ണ്ട്. ഏട്ട് പിന്നെ എല്ലാരും അടുത്തന്നണ്ട് പക്ഷെ ഇപ്പ ഇപ്പൊ കൊറേൊക്കെ മറന്ന വരാ ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിലും വല്ലാതന്നല്ല. ഞങ്ങള് പത്തനാം ക ഗ്രൂപ്പും പിന്നെ ഞങ്ങൾ അന്ന് പ അയ്നൊരാരാള്.
ആഹ ആഹ ഫ്രണ്ട്സാണ് ഉ ഉ. ആഹ നമ്മളുണ്ട് ഞൻ കൊറെ എന്റെ വീട് വേറൊരു സ്ഥലത്തേന്. അപ്പൊ ഞങ്ങള് വേറെൊരു സ്ഥലത്തെക് ഷിഫ്റ്റ് ആയ പണ്ടുള്ള ന്നും അറില്ലേയ്ന് പിന്നെ സാഹചര്യത്തിൽ കണ്ടു മുട്ടി. അങ്ങനെപ്പോ ഭയങ്കര നമ്മൾ പണ്ടുള്ള ആ ഈ ടെൻത് അഞ്ച് ഈ അഞ്ച് മുതൽ ടെൻത് വരെയുള്ള ആ ഒരു ഗ്യാപ്പിലുള്ള നല്ല ഫ്രണ്ട്സ്ളൊക്കെ പെട്ടന്നങ്ങനെ കിട്ടുമ്പോ ആ ഇപ്പൊ ഞങ്ങളെന്നെ കൊറെ ഇങ്ങനെ കൂടും. ഫ്രണ്ട്സൊളെ വിട്ട്കൂടും. അല്ലെങ്കി വേറെോടോ കൂടും ബീച്ചിലും.
ആ അങ്ങനെയൊക്കെ നല്ലതാണ് ലെ വെറും മട്
ആ എനിക്ക് അങ്ങനെ നമ്മള് ചടച്ചിങ്ങനെ വീട്ടിൽ തന്നെ കൂട്ട് രുന്നാ പോരല്ലോ
ഉം
പിന്നെ എന്താ ഹസ്ബൻഡ് ഇവിടാണോ അല്ലെങ്കില് പൊറത്താണോ
ഇപ്പ ഇവിടെണ്ട് പൊറത്തായിരുന്നു
അ അ
ഉം അവിടെ ഹസ്ബൻഡടെ
പൊറത്തായിനു ഇപ്പ അവിടെണ്ട് ഇപ്പ അവിടെ സെറ്റ്ല
ഉം
എ എന്നും മഴ ഉണ്ടാവലുണ്ടോ ഇന്നലെ എങ്ങനെ
ആ അപ്പൊ ഒരു ശനിയാഴ്ച തോടങ്ങി ശനി മുതൽ മഴെന്നെണ് അ തുവരെ ഇണ്ടായില്ല എങ്ങട്ടെങ്കിലും പോവാന്ന് എന്റെ കാകു വന്നിലെ വയന ആ സ്ഥലം പറയാൻ പറ്റൊ അങ്ങനെ പോയിട്ട് അവിടെ ചന്നപ്പോ
എന്നിട്ട് പിറ്റേന്ന് ഇതേമാതിരി ഇങ്ങ ചെറുതെങ്ങട്ടെലും ഇവിടക്കെങ്കിലും ഒന്നുകൂടി പോവാ ശനി ഞായറും ഉള്ളല്ലോ കു കട്ടി മക്കൊക്കെ പോയിരുന്നു അപ്പൊ അന്ന് ഫുള്ള് മയ
ഇത് നമ്മളെ മാതിരിയല്ല മക്കളിപ്പം ഒരു ലീവ് കിട്ടിയൽ അപ്പം തുടങ്ങും നിങ്ങ അവിടെ പോവാന്ന്ഞ്ഞില്ലേനോ ഇവിടെ പോവാന്ന് ന്നഞ്ഞില്ലേനോ
ഉം
ആഹ് ഉം മൻ ഉം മിണ്ടാനേ പറ്റൂല ആ ഇ പറഞ്ഞമാരി ഞങ്ങളും ഞങ്ങളും വയനാട്ട് കെയറിയപ്പം അവിടെ പാർക്ക്പോയി പാർക്ക്പോയി അപ്പ അവിടെ അടു ത്ത് ഒരു റിലേറ്റീവ് ഉണ്ട് അപ്പൊ അവിടെ പാർക്കിൽ പോയി കഴിഞ്ഞ് അപ്പൊ നമ്മള് രാത്രി കഴിഞ്ഞ് ആ എപ്പം അ അന്നാൽ നമുക്ക് വീട്ടിൽ പോകന്ന്റഞ്ഞ് പോയി അപ്പ ഇവർക്ക് പിറ്റേന്നും ആ പാർക്പോണം ആ ടൈമ കഴിഞ്ഞഞ് ഉം നമ്മൾ നേരം വെയകാടാ പാർക്കിലെത്തുമ്പോ അപ്പൊ ഇവർക്ക് പിറ്റേന്നും പോണം അപ്പൊ ഞങ്ങ നമ്മള വീടിനടുത്ത് വേറൊരു പാർക്കണ്ടല്ലോ കുറച്ചങ്ങോട്ട് പോണം നമുക്ക് അവിടെ പോവാന്ന് ഇവിടെ വന്ന് പിറ്റേത് ഞായറാഴ്ച ആയപ്പം ഞായറാവാൻ കാത്തിക്കാ നമ്മുക്ക് രാവിലെ തന്നെ പോകണ്ടേന്ന് ഒന്നും പറയാൻ പറ്റൂല
ഉം ഞമ്മക്കൊക്കെ പേരെന്നെ കാണാലോ ഒൽക്ക് അങ്ങനല്ല നേരെ വാട്ടർ പാർക്ക്
ആ വാട്ടർ പാർക്ക് ആ ഞാന് മെനഞ്ഞാന്ന് ഞായറാഴ്ച ന്ന് ഇന്നല്ലെ മിനിഞാന്നല്ലേ ആ ഒരു വാട്ടർപാക്ക പോയിട്ടേ ഉള്ളു അപ്പൊ അവിടെ എത്തിയപ്പോ പിന്നെ എം ഞാൻ ങ്ങള് നല്ല കോടള്ള സമയത്തായി പോയി പോയത്
ആ ഞങ്ങള് പോയിട്ട് ഒന്നും കണ്ടില്ല കോടില്ല തണുപ്പുല്ല മഴ
അത് അല്ല അത് വയനാട്ടിലല്ലട്ടോ ഉം അത് വേറെരു സ്ഥലത്ത് ആ നല്ല ല്ല വൈഭസ്വതിക ഇപ്പോ എല്ലരും അങ്ങോട്ടാ പോവല് നല്ല കോടള്ള ടൈമിലായി പോയി അ കൊർച്ചൊക്കെ പാർക്ക് കളിച്ച് പിന്നങ്ങോട്പോന്നു ചാറ്റൽ മഴ അപ്പൊ നമുക്ക് അധികങ്ങനെ കളി ക്ക്യാൻ കഴിയില്ലല്ലോ പൂൾലൊന്നും അങ്ങനെ എറങ്ങാൻ കഴിഞ്ഞില്ല
ഉം ജലദോഷോം പനിയും സീസൺ
ആഹ് ആഹ് ചെറിയേന് നല്ല ജലദോഷംണ്ടേനും പിന്നെ പേടിയാക ഞങ്ങളിയെന്റെടക്ക് നമ്മളെ വിസ്മയേല് പോയപ്പം അവിടെ ഉം നല്ലാം കളിയെനി ചേർത് പൂള്ല് എത്രോ ഒരു മണിക്കൂറ് അവള് നല്ലോം കളിച്ചിക്ക്ണ് അത് കഴിഞ്ഞ് പിന്നെ കണ്ണിന് ഇൻഫെക്ഷൻ വന്ന് അങ്ങനെ കൊറേ ഹോസ്പി റ്റ്ലൈ കളിച്ച് വ നല്ല ഇൻഫെക്ഷനായിപ്പോയി. പിന്നെൻ ക്ക് പേടിയ പൂളിലെർ
ആഹ് പൂൾലെ വള്ളത്ര തൊന്നും ആവൂലല്ലോ
ആഹ് വിസ്മയ പിന്നെ വല്യ പാർക്കാണല്ലോ വാട്ടർ തീം പാർക്ക്.
ഞങ്ങള് പോയിട്ടില്ലതുവരെ ഞങ്ങള് എന്നും പറയും. ഉം പോണം പോണം
ഉം നമ്മളെ വല്യ പാർക്കാ. ആ പിന്നള്ള പാർക്കൊന്നും അത്രല്ല.
ഉം കഴിഞ്ഞ മാസം വളാഞ്ചേരി പോയി. പക്ഷെ വെക്കേഷനും സ്കൂൾല്ലാത്ത ദിവസം ഒരു റെയ്ഡിനന്നെ ഓ ഓരോ മണിക്കൂറൊക്കെണ് വരിക്ക്ണ്.
ആഹ് അതെവിടെ?
വളാഞ്ചേരി
ആഹ് വളാഞ്ചേരി ആഹ്
ആഹ് എ അതേമാരിയന്നെയാണ് അയിന്റെ കൊർച്ചുടി ഇരുന്നൂറ്റി അമ്പത് റൈഡ്ണ്ട്ത്രെ ലെ വീസ്മയേല്.
ആഹ് അവടെ നല്ല വല്യ പാർക്കാ. ഞങ്ങള് ഇത്രയും കാലം പോയേല് വെച്ച് ഏറ്റവും വല്യ പാർക്കാ. നല്ല റെയ്ഡുണ്ട നല്ല ഉം നല്ല നല്ല തെരക്കുഅ
ഉം അങ്ങനെയൊക്കെ വേണം ഞമ്മക്ക് എല്ലാറ്റിനും ഒപ്പം എറങ്ങാനും ഇതിനൊക്ക എൻജോയ് യ്യാൻ പറ്റിയ ആൾക്കാര് വേ
ആഹ് ആ നല്ല കൊറേ നല്ല തെരക്ണ്ട് കൊർ ച്ചൊന്നല്ല അത് വല്യ പാർക്കാ
ഇഞ്ഞി പോഉമ്പോ സ്കൂള് കളഞ്ഞ്ങ്ങാണ്ട് പോണം. ഇന്ന പിന്നത്ര തെരക്ക്ണ്ടാവില്ലല്ലോ അടെല്ലോലന്നെ പർഞ്ഞു വെ കുട്ട്യേളൊക്കെ കുട്ട്യേളൊക്കെ പറഞ്ഞപ്പൊഅയിന് തിങ്കള് മുതൽ വെള്ളിന്റെ ഉള്ളില് വന്നോളിൻ ശനി ഞായറുംഇങ്ങട്ട് വരെൺ വന്നിട്ട് കാര്യല്ലാന്ന്
അഹ് ശരിയാ ആഹ് ശനി ഞായറൊന്നടുക്കാൻ കഴിയില്ല. ഞങ്ങള് സ്കൂള് കളഞ്ഞിട്ടാ പോയത് എന്നിട്ടന്നെ നല്ല തെരക്കാ.
ഉം ഉം എല്ലാരും ഫുഡ് പൊർത് ന്ന് ടൂറ് അങ്ങനൊക്കെയല്ലേ. വീട്ടിലൊന്നും ഭക്ഷണം ണ്ടാക്ക് ണോൽല്ലോ
ഹാ അവരത്തിരി കറി കുറഞ്ഞിണ്ടെങ്കില് ഇന്നന്തെന്തെങ്കിലും വഗോന്ന്യ്ചൂ അങ്ങൻത്തെ ട്ടീ മാണല്ലോ ഞമ്മള്. പിന്നെന്താ? ഹലോ ടൈമ് ടൈമ് കഴിഞ്ഞ്ട്ടോ. ടൈമ് കഴിഞ്ഞ്
ഉം ഉം